ഹലോ
ഹലോ
ആഹ ഹലോ കേ കേൾക്ക്ന്ണില്ല്യേ
കേൾക്കല്ലേ
ആ ഇൻക്കേൾക്കണ്ട്
എന്താ മ മഴ ഉണ്ടവിടെ നല്ല മഴ പെയ്യ്ണ്ട് തോന്നുണൂ
ഇല്ല്യ വിടെ മഴ ഇപ്പ മഴല്ല അത് ഞാൻ അരി കഴികാന് വേണ്ടിട്ടേ ചോറീമടാൻ അരികയികാൻ വേണ്ടിട്ട് വെള്ളം തിരിചതാ
ആഹ ആഹാ മഴയുടെ സൗണ്ട് പോല തോന്നി ഉം
ആഹാ ആഹാ പൈപ്പ് തിരിച്ചതാണ്
ആഹാ ഹാ എന്താ വിശേഷം ആഹ രാവിലത്തെക്കായോ
ഏ
രാവിലത്തെക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഏതൊകെ കഴിഞ്ഞു ഉച്ചക് ഭക്ഷണം ഉണ്ടാക്കി ഉച്ചകക്കുള്ള ഫുഡ് ഉണ്ടാക്കി
ആഹാ
ഉം
എന്താന്ന് എന്താ രാവിലെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ
ബ്രൈക്ക്ഫാസ്റ്റ്ന്ന്
ക്ലിയറില്ലടാ കുറച്ച് സംസാരം...
ഇപ്പല്ല്യേ
ആ ണ്ട് ണ്ട് ണ്ട്
അയില് കോള് വന്നീനു അതാണ്
ആ ആ ഫ്രീയിണ്ടോ ചോദിച്ച ആരെങ്കിലും കോള് വരും ആ ആആ
ആ
ഉഹ് കുട്ടിയോളൊക്കെ എന്ത് ചെയ്യ്ണു
കുട്ടികളൊക്കെ മദ്രാസ പോയിട്ടുണ്ട്
ഏ
മദ്രസ് പോയിട്ട്ണ്ട്
ആ ആ
മൂത്താള് ആറാക്ലാസ് പഠിക്ക
ആണോ ആ
രണ്ടാമത്തോള് മൂന്നാം ക്ലാസ് പഠിക്ക ചെറുത് ഉം ഒന്നര വയസ്സ ചെറുത് രണ്ടാ ആ ആ ആ അതെ അവന ഒണന്നെയ്ഞാ പിന്നെ അപ്പൊ അവന് ഉണരുമ്പോക്കിന് പ്പ പെട്ടെന്ന് ചെല്പ്പൊ ഈ നേരപോക്കിന് ഉണരല്ണ്ട് പൊ ഉണത്തിടില്ല അപ്പൊ ഞാൻഓന് ഒണരുമ്പോ കിന് പണി പെട്ടന്ന് കഴിക്കാ വിചാരിച്ചിട്ട്
ആ ആ അ
തമർത്തക്ക
ആ പിന്നെ എന്താ ഹസ്ബൻഡ് എവിടെ
മൂപ്പര് പണിക്ക് പോയിണ്
ആഹ് ആഹ് ഉം വീട്ടില് ഒറ്റക്കേ ഉള്ളൂ
ആ ഇപ്പോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പൊ വരും മക്കളൊക്കെ ഇപ്പ മദ്രസ വിട്ട് വരും
ഉം ഇപ്പോ ആളായല്ലോലെ
ആഹ് അപ്പൊ ആൾപ്പിന്റെ മോ തീരുന്ന വരെ കാണാല്ലോ
ഉം എല്ലായിടത്തുണ്ട് ഇവിടെയും അങ്ങനെ തന്നെ
എനിക്ക് രണ്ടാളന്നെ ഇത് മോന് ആറാം ക്ലാസ്സില് മോള് അഞ്ചാം ക്ലാസ്സില്
ഉം ഉം...
മദ്രസെ പോയിക്കയാണ്
മദ്രസെ പോയിക്കാണ്
ഒരാള് മദ്രസെ പോയെ ഒരാള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കയാണ്
ഏഹ് എവിടെ
അവൻ ടെറസില് പഠിക്കയാണ്
ഏഹ് എ എവിടാണ്
അവനൊരു ഹോസ്റ്റലാണ്
ആഹ് ആഹ്
മാസത്തില് രണ്ട് മൂന്ന് ദിവസത്തെ ലീവ് ഉണ്ടാവും അപ്പോൾ വരും പോവും അങ്ങനെയൊക്കെയാണ് സ്ഥിരമായിട്ടിവിടെ നിൽക്കില്ല അവിടെ നിന്ന് പഠിക്കാണ് സ്കൂൾ മാദ്രസ ഒക്കെ ആയിട്ട്
ആഹ് ആഹ് ആഹ്
ആഹ് ഇന്ന് പഠിക്ക്യ. പിന്നെന്താ വിശേഷം? ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മഴ ഇണ്ടോ? ഇന്ന്ണ്ടാവില്ലാല്ലെ?
ഇന്നലെ വല്യ മഴയില്ല
മ്മ്
ഇങ്ങനത്തൊരു അവസ്ഥേലാ
ആഹ് ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നിങ്ങനെ മൂടി നിക്കണ്ട് പെയ്തിട്ടൊന്നുല്ല.
ചെയ്തിട്ടില്ല. കുട്ടികള് സ്കൂൾക്ക് പോണ ടൈമിലാ. അപ്പോ എന്തെങ്കിലും കയ്ക്കാരം, അപ്പൊത്തൊട്ടുള്ള വയ്ക്കാരം.
എന്താ ചായക്കെന്താ ഇണ്ടാക്കീക്ക്ണ്? അതെന്താ?
ചായക്കേക്ക് ഇന്ന് ഉപ്പ്മാവാ ഇണ്ടാക്കീനത്. കുട്ട്യേക്ക് ഒ പുട്ടാണ് എന്നുണ്ടാക്കല് അധികം ഉണ്ടാക്കല്. കുട്ട്യേക്ക് ഓട്ടാട ദോശയൊന്നും പറ്റൂല്ല. ഞാൻ പിന്നെ സ്കൂൾ, മദ്രസ വിട്ട് വന്നാല് ഇപ്പൊ കഞ്ഞിയാക്കും. എന്നിട്ട് കഞ്ഞി കൊട്ക്കലാ സ്കൂൾക്ക് പോവുമ്പളേ.
ഉം ഉം സ്കൂൾക്ക് കൊണ്ടോണോ ചോറ് കൊണ്ടോണോ?
ചോറ് കൊണ്ടു പോവലൊന്നു കൊടുക്കലില്ല. കൊണ്ടുപോകലൊന്നുല്ല. സ്കൂൾലന്നെ ഉണ്ട് ചോറുണ്ടാവും. പക്ഷെ ഞാന് കഞ്ഞി കഞ്ഞി കൊടുത്തു വിടാണ്. അല്ല ചോറ് കഞ്ഞി ഇവിടുന്ന് കൊടുക്കും. ചെറിയൊ ചായക്കടിയൊന്നു അങ്ങനെ വല്ലാണ്ട് കഴിക്കൂല. അപ്പൊ കഞ്ഞിയാവുമ്പോ കൊഴപ്പള്ളക്ക്, അല്ലെ പൊതുവേ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരാ. അപ്പൊ കഞ്ഞി ആയാല് പള്ളക്കൊരു ആ വെള്ളെങ്കിലും തട്ടിങ്ങാണ്ട് പള്ളക്കൊരിത് ഇണ്ടാവും വെച്ചിട്ട്. കഞ്ഞി പറഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ നിക്കും.
എങ്ങനെയാ ഓട്ടട എങ്ങനെയാ ഇണ്ടാക്ക്വാ?
ഓട്ടടാ പച്ചരി ഇണ്ട്. പച്ചരി വെള്ളത്തിലിട്ട് കുതിർ ത്തും. തലേന്ന് രാത്രി ഇട്ടെക്കും.
ഊം.
ന്നിട്ട് രാവിലെ അരക്കും മിക്സീല്ട്ടാണ്ടരക്കും. അത് കൊറച്ച് വറ്റി, മിക്സീലരക്കും.
ആഹ് ആഹ്
കൊറച്ച് വറ്റ് കൂട്ടിയണ്ടരക്കും. തലേന്നൊക്കത്തെ വറ്റ്ണ്ടാവല്ലോ? ബാക്കി വര്ന്ന ചോറും രണ്ടും കൂടി കൂട്ടീങ്ങാണ്ടരക്കും.
ഉം.
എന്നിട്ട് പത്തിരിച്ചട്ടീല്, പത്തിരിച്ചട്ടി അറിയ്യോ? ഓട്ടട ക്ക് വേറെ ചട്ടി ഇല്ലേ? ഉണ്ടല്ലോ ഓട്ടട ചട്ടീല് ചുടും. ഉം. നിങ്ങക്കെന്നാ ബ്രേക്ക് ഫാസ്റ്റ്?
ഹും ഞാ ഞാനിവിടെ ചപ്പാത്തിയാ ഇണ്ടാക്കണ്.
അഹ് അഹ്. ഞാൻ ചപ്പാത്തി ഇണ്ടാക്കല്ണ്ട്. പക്ഷേ മക്കക്ക് വല്ലാതെ ഇഷ്ടല്ല. പിന്നെ ചിക്കൻ കറി എന്തെങ്കിലും വേണട്ടോ. ചിക്കൻ കറി ഇണ്ട്. ഞാനിന്ന്പ്പോ ചി ചിക്കൻ കറിയന്നെയാ ഇണ്ടാക്കീക്ക്ന്ന്. പക്ഷെ ചിക്കൻ കറി ആവുമ്പംന്ന് പറഞ്ഞാ ഓല്ക്ക് ചപ്പാത്തിനോട് വല്യ ഒരിത്ണ്ടാവൂല. പിന്നെ നമ്മള് തിന്നണ പോലെയൊന്നും കുട്ട്യേള് തിന്നൂല്ല.
ഹേയ്. ഒന്നുല്ല. ഹാ. ചപ്പാത്തി തേങ്ങാപ്പാലും കൂടി ഇട്ട് കൊട്ക്കെയ്യാ.
തേങ്ങാപ്പാലാ?
ഹാ തേങ്ങ പീഞ്ഞ പാല് മധുര ഇട്ടിട്ടേ.
ഏഹ് എന്ക്ക്‌ ഇഷ് അത്ര ഇഷ്ടല്ല തേങ്ങ. പെരീലാണെങ്കില് ഒറ്റത്തേങ്ങ ഇല്ലേനു.
ഉം.
ഉം തേങ്ങക്കെ എന്തെങ്കിലും കാട്ടി കൊടുക്കട്ടെ എന്നക്കെ ആ അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടവും. തൊ ഇതൊക്കെ ഇഷ്ട്ടന്നെ. നൂൽ പുട്ടൊക്കെ ഇഷടാണ്. ഇപ്പൊ രാവിലെ തന്നെ നമ്മ എണീച്ച് ഞാൻ രാവിലെ എണിക്കു ഞങ്ങൾപിന്നെ ഉമ്മച്ചി സുബഹി നിസ്കരിച്ചു ഞാൻ രാവിലെ തന്നെ നേരെത്തെ തന്നെ അടുപ്പത്തു വെക്കൽ കയ്ച്ചും മാപ്ല രാവിലെ പണിക്കവും നേരെത്തെ പോവും. അത്‌ പിന്നെ ന്റെ മാപ്ലക്ക് അയ്ൻ സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ കെടക്കുന്നത് പറ്റൂല്ല.
പിന്നെ എന്തന്ന് ഉച്ചക്കന്താ?
ഉച്ചക്കക്ക് എന്താ ഇനി ചിക്കന് ഉണ്ട് കൊണ്ടന്നത് ഇണ്ട്.
ആഹ് ഒന്നുകൂടി ഉറക്കെ സംസാരിക്കി കേൾക്കുന്നില്ല.
തന്നെ ഇപ്പൊ കേക്കണ്ടാ ആഹ് ആഹ്. ഉച്ചകക്ക് താ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് തീമ ഉണ്ട് കൂട്ടാൻ ചിക ക്കൻ ഉണ്ട് കൊണ്ടുവന്നത്. അത് ഇണ്ടാക്കണം പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ട്. വത്തളാണ് വത്തല്
ആഹ് ആഹ്
ആഹ് ആഹ് അത് മുറിച്ച മുറിച്ചുണ്ടാക്കാണ്ട്.
ഉം
ഉം
പണി തന്നെ ജോലിക്കൊരു കുറെവുല്ല.
ഇല്ല കൊറവൊന്നുല്ല പിന്നെ കുട്ടികളെ പറഞ്ഞക്കണം. പിന്നെ ഞാൻ എം ടി ടി സിക്ക് പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് വരും പന്ത്രണ്ട് മണിയാകുമ്പോൾ ആയി അതേണ്ട്.
ആഹ് മോണ്ടിസോറി ടീച്ചർ അല്ലേ ആഹ് ആ ഓൺലൈൻ ആയിട്ടാവുലെ?
ആ ഓൺലൈൻ ആയിട്ടന്ന്. ഇന്നലെ ബഷീർ ദിനായന്നല്ലോ. ഇപ്പ അയിന്റെ പരിപാടിയും പ്രോഗ്രമൊക്കെയായിനെ ഇന്നലെ.
ഉം ഉം ബഷിർന്റെ ഉം അതൊക്കെ നിങ്ങക്ക് വരുവല്ലേ. വർക്ക് വരുല്ലോ അല്ലേ അലൊക്കെ ചെയ്യാനൊക്കെ. ആഹ് എങ്ങനെത് ഫീ സ് എങ്ങനെ മാസണോ അതോ ഒരു വർഷത്തക്കുള്ള ഫീസോ.
ഒരു വർഷത്തേക്കുള്ള ഫീസാണ്. കുറച്ച് ഫീസള്ളൂ അല്ല ഞാനേ ഇപ്പൊ ഒരേ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ അന്വേഷിച്ചിട്ടിട്ടോ അവിടേക്കെ മുപ്പയിനായിരം മുപ്പത്തഞ്ച്
ഉം ഉം അല്ല ഓൺലൈൻ ആയിട്ട് കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട്.
ആഹ് ആഹ് ആഹ്
അപ്പൊ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാൻ വേണ്ടിട്ടോ അത പുറത്തു പോയി ജോലി ചെയ്യാനോ.
ആഹ് എങ്ങനെയും പറ്റൂ. ഓൺലൈനായിട്ട് ഞങ്ങൾക്ക്പ്പോ തന്നെ കുട്ടികളെ തരും ഞങ്ങക്ക് പ പതിനഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാല ഞങ്ങക്ക് അവിടുന്ന് കു ട്ടിയാളെ തരും. നമുക്ക് എത്ര കുട്ടികളും പഠിപ്പിക്കുക നമുക്ക് അവിടെ തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ കുട്ടികളുണ്ട്. അവരെന്നെ നമുക്ക് തരു
അതിനായിട്ട്ന്ന പഠപ്പിച്ച കൊടുക്കാറ
ആ ഓൺലൈൻ ആയിട്ട് നമുക്ക് എത്ര കുട്ടികളെയും പഠപ്പിക്കാ പിന്നെ ഞാൻ വിചാരിച്ചിട്ട ഇവിടെ തിബിയാന ഉണ്ട് അവിടുന്നൊക്കെ വിളിച്ചീന്നെ മോക്കളൊക്കെ തിബിയാനല്ലേ പഠിച്ചിരുന്നത്.
ഉം
അപ്പൊ അങ്ങനെയും പോവാ അവിടെത്തെ ഉസ്താദമാരെയും വിളിച്ചിനെ കഴിഞ്ഞിട്ട് മോൻ ചെറുതണ അതെ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പഠിച്ച കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടായാ പിന്ന നമുക്കെപ്പഴും പോ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാല് ഇത് കഴ ഒക്കെ കിട്ടാണ്
ഉ ഇത് ആ എങ്ങനെയാണ് ഒരു മണിക്കൂർ ക്ലാസോ എങ്ങനെയാണ്.
എങ്ങനെ ആ ഒരു മണിക്കൂർ ക്ലാസ്സ്‌.
ഉം ഉ എക്സാം അവൾ വീട്ടിലിരുന്നിട്ട് എഴുത അല്ലേ
ആ എക്സാം വീട്ടിൽ ഇരുന്നിട്ട്.
ആഹ്. പഠിക്കണ താല്പര്യംണ്ട് പക്ഷെ ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്യലും ഒക്കെ ഉം.
എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ അതേപോലെ ഒരു കുട്ടി എനിക്ക് വിളിച്ചിന് അപ്പം ഞാൻ അങ്ങനെൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവള വിളച്ച് അവക്ക് ചേരാൻ ചേരാൻ താല്പര്യമുണ്ട് കാരണം അവളന്നോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതേപോലെ വിളിച്ചപ്പോള് പറഞ്ഞു ഓള് ഡിഗ്രി ഇതൊക്കെ കഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഓളും പറഞ്ഞ ഞാൻ പ്ലസ് ടൂ കഴിഞ്ഞിട്ടുള്ളു.
ആ അതിനെ എം ടി ഡി സിക്ക് എസ് എൽ സി പാസ് ആയ മതി. അതിന് എന്താ ഇത് ക്വാളിഫിക്കേഷനോ അത്ര അധികം ഒന്നും വേണ്ട. എ എൽ സി കഴിഞ്ഞവർക്ക് എംടി ടിസി പ്ലസ് ടു കഴിഞ്ഞർക്കും ടി ടി സി എടുക്കാം. പിന്നെ ബി എഡ് അങ്ങനെയൊക്കെ ചെയ്യാം.
ഉം ഉം
എല്ലാവർക്കും താല്പര്യുണ്ട് എത്ര ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്യ പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യം താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് ഹസ്ബൻറിന് ഇഷ്ടമല്ലാതുകൊണ്ടാണ്.
എനിക്ക് പുറത്തേക്ക് പോയി താല്പര്യംന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തക്ക് പോന്നാലൽ പൊതുവേ അങ്ങനെ ആങ്ങ ആാർക്കും ആങ്ങാ ഉസ്താദ് മാരാന് പിന്നേെന്ന് പറഞ്ഞാൽ പുള്ളി ഹിജാബിൽ ഞങ്ങൾ ഇവിടെ ഇതിലൊക്കെ ഞങ്ങളടുത്ത് ഞങ്ങൾ തിബിയനും. സെഹ്റൻന്റെ ഒക്കെ ഉണ്ട് ജീക്കൊക്കെ ഉണ്ട്.
ഉം.
അപ്പ പിന്നെ ഹിജാബ് ഓട് കൂടെ പോണത് കൊണ്ട് കുഴപ്പമില്ല.
ഉം ഉം. അങ്ങനൊക്കെ.
പിന്നെതാ മക്കള് മദ്രസട്ട് വിട്ട് വരാനായാ.
ഇല്ല വരാനായിട്ടില്ല.
ആഹ് എട്ടര ഒമ്പത് മണിയൊക്ക ആകുമ്പോക്കെ എത്തുള്ളൂ എട്ടര ആകുമ്പോക്കെ എത്തും പിന്ന അത് കഴിഞ്ഞാൽ സ്കൂളല്ലേ.
നിങ്ങൾക്ക് എന്ന് കിട്ടിയതായിട്ട ത്
ഉം കൊറായി.
ഈ ടാസ്ക് കിട്ട് അതല്ല ഈ ടാസ്ക് കിട്ടീട്ട് ഈ ടാസ്ക് കിട്ടിന്ന്ട്ടിയതാ.
ആഹ് ഇതിപ്പോ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ദിവസൊക്കെ ആയി എൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല ആഹ്.
എന്നാ ശരിട്ടാ.
ആഹ് ഓക്കെ ഓക്കെ.